ഹലോ എന്തൊക്കണ്ട് വിശേഷങ്ങൾ ക്കെ
സുഖാണ് കേൾക്ക്ണ്ടോ ക്ലിയറാവ്ണ്ടോ
അ ക്ലിയർ ആണ് ഇവട്ക്ക് ക്ലിയർ ആവുന്നുണ്ട്
ആ
നിങ്ങക്ക് ഇനി എന്ത എന്താ കുട്ടികളൊക്കെ പഠിപ്പിക്കണ തര അടക ഫുഡൊക്കെ ആയി അട്ക്കള പണിയൊക്കെ കഴിഞ്ഞു ഞി കു ട്ട്യാളെ വായ്പിക്കട്ടെ വിചാരിച്ച്ട്ടെ നിക്കാണ് ഫോൺ ഒന്ന് ഓഫാക്കി വെച്ചിട്ട് ആ ഇതൊന്ന് ഫോൺ ഓഫാക്കിട്ട് വെച്ചിട്ട് കുട്ടികളെ പഠി പ്പിക്കട്ടെ ജാര്ചിങ്ങനെ നിക്കാണ്
സ്വന്തായിട്ട് ഇര്ന്ന് വായിക്കൂലെ
വായിക്കെ പുസ്തകങ്ങനെ തുറന്നക്കും
ചെറിയൊക്കെ എത്ര എത്രായി എത്രേ ല്ല
ചെറുത് മൂന്നിലും വലുത് അഞ്ചിലും
പ്പൊ അയിന് കുട്ട്യാക്ക് ഹോംവർക്കുണ്ടാവല്ലോ ഇഷ്ടം പോലെ
ഒക്കെ ഇണ്ടാവും ഞാൻ തല്ലും ചെയ്യും പഠിച്ചിട്ടില്ലെങ്കില്
ഉം അതൊക്കെ വടെ അതെന്നെ ഞാൻ ചീത്തറയ്ല്ല അതോണ്ട് അങ്ങനെ മഴ മേടും ന്റെ മോള് ഞാൻ ചീത്തറയലാന്ന് പറഞ്ഞിട്ട്
ഉം അല്ല ഇപ്പ തച്ച നമ്മക്ക് പിന്നെ തല്ലണ്ട ആവശ്യല്ല അപ്പൊന്നെക്ക് ഇപ്പൊ കൊറച്ചൊക്കെ ക്ലി ക്ലിയറായി കഴിഞ്ഞാൽ ഓലെന്തായാലും ശെരിആവും നിങ്ങൾക്കെന്താഞ്ഞി രാത്രികൊക്കെള്ളതൊളൊക്കെ ശരിയാവോ ഒക്കെ ചോറും കറിക്കായോ
ഞാൻ ച്ചത്തേക്ക്ന് ണ്ടാക്കും ഞാൻ നേരം വൈക്യ തീമടാ ഞാനിപ്പ അടു ഇപ്പൊക്കെതായതോണ്ട് റൈസ് കുക്കറില ചോറ് വെക്ക അപ്പ ഞാനൊരു പത്ത് മണിയൊക്കായിട്ടാണ് വെക്ക വെച്ചാല് വൈകുന്നേരാകുമ്പോക്ക് പറ്റൂലേ ഞാൻപ്പോ ഫുഡയ്ക്കും ഞാൻപ്പ ഫുഡയ്ക്കാൻ എറങ്ങണ ടൈമാ അപ്പള ങ്ങത് കണ്ടെ അപ്പ ഞാൻ കോള്ട് ഞാൻ ന്റെ നിക്കാരോം ഓത്തും കയ്ഞ്ഞ മുന്നേ ഭക്ഷണം കയ്‌ക്കും
ഏ ഞാനും തെന്നെ ഞാൻ വെറ്തൊന്ന് ഇട്ത്തോക്യപ്പോ
ആ ഓലതിനനുസരിച്ചോല് കഴിക്കുള്ളൂ അ പിന്നെ അപ്പൊ വന്ന് ചായ കഴിഞ് ഞ്ഞിപ്പോ ഓലെ ചോറ്ന്നലൊ ആ ഏട്ടര ഒമ്പണിയാക്കെ ആവുമ്പോത്തിന് ഞാൻ കയ്ക്കും ആരേം കാത്ത്ക്കൊന്നില്ല ലേറ്റായി ഭക്ഷണം കഴിച്ച പിന്നെഒറക്കൊന്നും വരില്ല അപ്പ അങ്ങനെ ശീലായിട്ട് ആ ഡോക്ടർ അങ്ങനെ കഴിക്കാ പറഞ്ഞ ചെ പിന്നെ അങ്ങനെ കഴിച്ചാ അതാസുഖം ഓർക്കെ വരാൻ എന്ത എവിടേലും രാത്രിപരിപാടി കൊക്കെ പോയാ അന്ന് ഞാൻ ഉറങ്ങുല്യ
ഉറങ്ങുല്ലാല്ലെഎനക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലഞാൻ എത്ര ല യ്റ്റായിട്ട് ചിലപ്പോ ഫുഡ് കഴിക്കാതെ കിടക്കും
ഉ എനക്കെ എനിക്ക് എങ്ങനെ നോക്കിയാലും ഇപ്പൊ തടിങ്ങനെ കൂടി വരു
ഞാനീ എത്ര എങ്ങനെ എങ്ങനെ നോക്കിയാലും കൂടുവേ പക്ഷെ ഒരു ദിവസം ഫുഡ് കഴച്ചിട്ടില്ലേ ഒറ്റടക്ക് രണ്ട് കിലോനക്കണ് കുറയും
അ കിട്ടലാണല്ലോ ഞാനൊക്കെ മുപ്പ് നോമ്പോ മുപ്പദ് ദിവസംചോറ് അരി അരി ഭക്ഷണം ഉണ്ടാക്കിയല്ലേ ചോറ് തന്നെ മീമുട്ടില്ല
ഞാന് രണ്ടു ദിവസം നോമ്പോറ്റാ എന്ത് ചെയ്യും പറ്റും ഇനി ഒന്ന് വേണ്ട ഒന്ന് പനിക്കുക അല്ലങ്കിൽ ക്ഷീണം വരിക അപ്പം നമ്മൾ
ഞാനാ ഒരു മാസം ഫുള്ള് നല്ലോണം എന്താ കണ്ട്രോൾ ആക്കി നോക്കി എന്നിട്ട് മറ്റേൊന്ന് കൊറേന്ന് അറിയാൻ വേണ്ടീട്ട് അരി ഭക്ഷണം ഒഴിവാക്കി ജ്യൂസിന് ജ്യൂസ് അടിക്കൂല ജ്യൂസ അടിച്ചാ പഞ്ചസാര ഇടണ്ടേ അപ്പൊ അത് ഒഴിവാക്കി അങ്ങനെ ചായ ഒഴിവാക്കി അങ്ങനെ ചായം മറ്റേ ഗോതമ്പ്മാവു കൂടെ വെ വച്ചിട്ട് ഞാൻ അപ്പ പത്തിരി ഉണ്ടാക്കിട്ട് രാത്രിയും അത്താഴത്തിനും ഞാൻ അതാ കഴിച്ചിരുന്നത് കഴച്ച് നോക്കിയിട്ടും ഞാന് ഒരു വെറുംരണ്ട് കിലോന രണ്ട് കിലോനറ്റ കുറഞ്ഞ മുപ്പത് ദിവസം കഴിച്ച ച്ചിട്ട്ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇ ഇതിനും മേലെ തനി എന്നേ കൊണ്ട് പറ്റൂല്ല ന്ന് പറഞ്ഞുഞാന് അത്രയും ഞാൻ നോക്കീട്ട് ആതിനും മേലെ ഞാൻഎങ്ങനെ ഇനി കൊറക്കും ചോയിച്ചു ഞാന്
ഞാൻ തടി കൂടല്ല ഞാന് തടി കൊറയാക്കറ പെട്ടെന്ന് കുറയും
ഞാന ദാഹംമാറാൻ വേണ്ടി ഞാൻത്തെ മോരില് മോരില്
അയി ഞാനൊന്ന ഇണ്ട് ഞാന് എന്ത് ചെയ്യാണ് നമ്മുക്ക് ഫുഡ് നമുക്ക് തടി കൂടാൻ വേണമെങ്കള് ഫുഡ് കഴിക്കല്ലേ അപ്പൊ എന്ത് ചെയ്യും കൊറയയാണ് എത്ര കഴിച്ചാലും കൊറയയാണ് പക്ഷെ എനക്ക് വാരി വലിച്ചങ്ങ് ഫുഡ്‌ തിന്നാനും വയ്യ
ഉം
ഒരുപാട് വാരിവലിച്ച് തിന്നാൻ കഴിയൂല.
ഇനി ഭക്ഷണേ കഴിക്കാൻ കഴിയേല എന്തേലും കൊറച്ച് വയറ് നറഞ്ഞ്ട്ട് തിന്നിട്ടുള്ള തടിയൊന്നല്ല വെറുതെ കൂടാ.
ഞാൻ വാരി വലി എന്നാലും മന്തി ബിരിയാണിക്ക വാരി വലിച്ച് തിന്നും.
ഉം അതൊന്നും ഞാൻ എവിടെേലും കല്യാണ ഉം കല്യാണിത്തിനൊക്ക പോയാനാണ് സാദാ ചോറുമൊക്കാ പോവാ ഞാൻധികമൊക്ക ഒന്നും പോകൂല്ല വീട്ടില് ഇണ്ടാക്കിയാലും ഒ ഒരിത്തിരിയേക്ക കഴിയൂല.
എത്ര നമുക്ക് എന്ത് ചെയ്യാന്നറിയോ എനിക്ക് തിന്നാപക്ഷേ എന്നാറിയാ നാലുംആൾക്കാര് കാണു ഓ ഓ എന്താ പെണ്ണേ ഇന്റെ കോലന്ന് പറയും അപ്പന്നലേം കൂടി പറഞ്ഞട്ടോള്ളൂ കൊറയാനില്ല പിന്നേം ചോടെന്നങ്ങ് കൊറഞ്ഞതാ അപ്പ മിഞ്ഞാന്ന് രാത്രി എന്നിക്ക് വയറ് വേദന ആയിനു ആ ഒരു വേദന വന്നാലും ഞാൻ ചെ ഒര് ജസ്റ്റ് ചെറിയൊരു വേദന വന്നാലും ഞാൻ തടി കൊറക്കും.
കൊറേന്ന നല്ലത് കൂടുമ്പോള അയ്ന്റെ ബുദ്ധിമുട്ട് അറിയോള്ളതിന്റെ ഇന്റെ ചെറിയ മോളാ അങ്ങനെ തട ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ പറയും പ്രസവിച്ചെഴിച്ചിട്ടോള് നന്നായില്ല അപ്പ എല്ലാവരും പറയും ഞാൻ പറഞ്ഞ് തടി കൂടണ്ട ഇന്റ തടി ഞാൻ കൂട് കുടുങ്ങിക്കോളും കൂടായ നല്ല അവിടിന്നോട്ട്
ഞാൻ പ്രസവിച്ചിട്ടൊന്നും തടിച്ചട്ടില്ലേ. തടിച്ചിട്ടൊന്നുല്ല എന്നാല് കൊറച്ചൊക്കെ നമ്മൾ തടി വാണ്ടേ
എനിക്ക് പിന്നെപ്പെഴോ ഹോർമോൺ പ്രശ്നം ഉണ്ടായിട്ടാട്ടാ ഗർഭപാത്രം പോയി ബാക്കി ലേ ഇതൊക്കെ ആയിട്ട് അതിന്റേഷം കൂടീതാ ഞാൻ അതിന്റേഷം കൂടെ ഞാൻ തടില്ലാത്ത ആളായിരുന്നു പിന്നെ കണ്ടാലും തിരിച്ചറിയില്ല തടിച്ചിട്ട്. ഉം ഇങ്ങോട്ട് നിൽക്കാനെന്തോ ഒരു ബുദ്ധിമുട്ടാറിയാം മുട്ട് വേദന ഇല്ലാത്ത വേദനയും വരുത്തുല്ല ആ
ഞാനും ചെലപ്പോ തടി കൂടാൻ പണ്ടെങ്ങാണ്ട് ഒരു പാട് വാരി കഴിച്ചു തിന്ന അപ്പൊ പിന്നെ വിചാരിച്ചു പിന്നെ എപ്പളും നെലക്കാൻ ചിലപ്പ എന്നാ കൊറച്ച് കാലം കയുമ്പ നമുക്ക് അയിന്റെ എന്താണ് ഇത് എഫക്ട് വരേല്ലേന്ന് അറിയില്ലല്ലോ സൈഡ് എഫക്
നിനക്ക് പ പത്ത് മണിക്കക്കൊക്കെല ചോറുംന്തൊക്കെ കിട്ടേണ്ടിരുന്നു അത് വേ നല്ലോം കഴിച്ചിരുന്നു. ആ നേരം പോയിട്ടപ്പ ഞാൻ രാവിലെ ചായുടിച്ച ഉം ഇപ്പ അതൊന്നും വേണ്ട അപ്പ എന്നാലും ഞാൻ പറ അന്നൊ ഊം അങ്ങനെന്തോ അറിയില്ല
ഇപ്പൊ ഞാൻ ഭക്ഷ ണൊക്ക കഴിച്ചാലൊന്നും കൂടും എന്തൊക്കെയെ ശബ്ദങ്ങള് നിങ്ങള ഫോണ് ക്ലിയർ അല്ല
ക്ലിയറല്ലാ? ഫാനിന്റെ കേക്കാരം കുട്ടികള് ഫാന്
നിങ്ങള് ഫാനിന്റട്ത്ത് നിന്ന് പോന്നാള് സംസാരം ക്ലിയർ അല്ലെങ്കില് ഇതാവും
ഉം ഉം അവിടന്ന് ഞാ
ആ ഇങ്ങളാ ഇങ്ങളവിട പോയി ഇരിക്കേണ്ടി വരും ഓരോടത്ത് പോയിരിക്കേണ്ടി വരും അപ്പോള ഓള ഓര വായനൊക്കെ ശരിയാവോള്ളൂ.
ആ ആ പോലൊന്നെ ഇത് കോള് കഴിഞ്ഞ പോലെ മറ്റേ ആർക്കാച്ചാ വിളക്കാണ്ടെങ്കിൽ വിളിച്ചോന്നാ പറഞ്ഞത്. ഇന്ന് അവരെ ശ്രദ്ധിക്കൂലല്ലോ.
ആ അപ്പൊ
ഞാൻ പറഞ്ഞു നിനിക്കാ ആ ആ ഞാൻ പറഞ്ഞു എനക്ക് ആ ആ ഞാൻ പറഞ്ഞു ഞാൻ ആരും വിളിക്കുന്നില്ല ഞാന് ഇപ്പൊ ഒരു കോള് ചെയ്ത് കഴിഞ്ഞി ഞാന് നിങ്ങ നിൻറടത്തേക്ക് വരന്നു പറഞ്ഞേ ഹ് ഇമ്മച്ചി വിളിച്ചോ അല്ലേ ഇമ്മച്ചിക്കാരേലും വിളിച്ചാ പറയുന്നേ
ഇപ്പൊ എൽക്ക് പോവാൻ കിട്ടൂല്ലാന്നൽക്കാരേ പഠന ടൈം ആന്ന് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ പറയും ഇതാണ്.
ഒരു വ വളവാണേ
ഉം അരാട വാ
ആ ഭയങ്കര വ ആ പടിക്കലാണ് നമുക്ക് പോലെ എന്താ വച്ചാലെ ഒര് സം കാ കുട്ടികള് ചെറുതാണ് പക്ഷെ നല്ല വിവേകം കൊറച്ച് കൂടുതലാണ് നമ്മുക്കൊന്ന അഞ്ചിലായിട്ടൊള്ളൂ വിവേകം കൂടുതലാണ്. വൽത് മോള്
ഉം ചെറുത് മോനോ?
ചെറുതു മോന്
പൊണ്ണുങ്ങളും വിക്രസന്നേണ്പ്പൊ. പ്പൊന്നത് ന്നൊന്നുല്ല. ഇപ്പൊ വരും മാ
ഉം അപ്പൊത്തിന് ടൈമാവും ഉം അത് ഞ്ഞി രണ്ട്‌ മിനിറ്റ് കൂട്ടാര്യാന്ന് പറഞ്ഞാമതി.
കഴിഞ്ഞ് വരുന്ന്ണ്ട്
ന്നാ കൂട്ടുകാരിയാണ്ന്നോ അല്ലെങ്കി അത്യാവശ്യത്തിന് ആരേലും വിളിച്ചതാണ്ന്നോ എന്തേലൊക്കെ ഇപ്പൊ കഴിയും മൂന്ന് മിനിറ്റും കൂടി ഉള്ളു ജസ്റ്റ് ഇങ്ങനെ മൂളിയാലും മതി
ആഹ്
ഇവിടീം പറ്റൊന്നും ചെയ്യുല ഞാൻ പറഞ്ഞിട്ടന്നെല്ല ഈ വകെന്നും
ഉം
വല്ല പ്രശ്നമാവുമ്പോ പറയും ഒരടിക്ക്‌ള്ള കോളുണ്ട്ന്ന് എന്തെങ്കിലൊക്കാവുമ്പോ പറിം ഞാന്. ഒരു അടി കിട്ടാള്ള കോള്ണ്ടറിം.
പോന്ന്ട്ട്ണ്ടെങ്കി പിന്നെ ഓലയിമക്ക് നമുക്ക് നിക്കൂലേയ് ഞമ്മളുംങ്ങനെ ഒപ്പം കുത്തർന്നീലെങ്കിലേ അതാണ്!
ആ അതന്നെയണേ ന്നാ തന്നെ എന്തിയ്യുന്ന ഏയ് എവടെ ഏഴര കയ്യും ഇരിക്കാന് ഇപ്പളൊന്നും ഇുരുന്നിട്ട് ല്ല എന്നിട്ടെന്ത് ചെയ്യും എട്ട് മണി കഴിഞ്ഞാ ഞങ്ങൾത് കഴിഞ്ഞു അതിന്റെ അടിയിൽന്നിട്ട് ഓലപ്പാക്ക് മെസ്സേജ് ആയക്കും പ്പച്ചി കോള് ചെയ്യോ? പ്പച്ചി വിളിച്ചോയ്ച്ച്കാണ്ട് ന്നാ പിന്നെ ഓലോട് വർത്താനം പറയാലോ
ഉം
വാണ് ഞാൻ ചീത്ത പറഞ്ഞ ഏട്ടര വരൊക്കെ ഇര്ത്തും എട്ടര ചെൽപ്പോ ദേഷ്യം വന്നാ ഒമ്പത് മണിവരെ ഇര്ത്തും ൻക്ക് ഭയങ്കര പ്രഷറാണ് പ്രഷർ കേറി കഴിഞ്ഞാ പിന്നെ അങ്ങനേണ്. അപ്പൊ പിന്നെ ഞാന് ചോറൊന്നും കൊടുക്കൂല പഠ്ത്തം കഴിഞ്ഞിട്ടേ ചോറൊടുക്കുള്ളൂ. ചോറ് വെയിച്ചാതെ കിടന്നാലും മാണ്ടില്ല എന്തിയ്യെണ്ടാ പഠിക്കാതെ കിടക്കണ്ടാറിം എപ്പഴൊന്നും കയറൂല്ല ൻക്ക് മറ്റത് ഹസ്ബന്റിനെന്തേനി? ചായെ?
ആ അതൊക്കെ കുടിച്ചു ഫുഡ്ഡയ്ക്ക്‌ണ ടൈം ആയി പ്പ ഫുഡായി
ആ ഞ്ഞി ചോറുന്നോ?
ഉം ആഹ് ചോറന്നെ ആഹ് ഇല്യ ഓലൊക്കെ കൊറച്ച് ശെ ഞാൻ കഴിക്കുംപ്പൊ
ഉം ഉം
ന്നിട്ട് വേറെ എന്തൊക്കെ വിശേ ശേഷങ്ങളൊക്കെ ഇന്നി രാവിലക്കൊക്കെ എ ന്താണ് ന്ന്ആ ഒമ്പത് മണിയാവും പത്ത് മണിയാവും ചെലപ്പോ പത്തരാവും ഇന്ന ടൈമ്ന്നൊന്നുല്ല. ചെൽപ്പൊ കുട്ട്യാക്ക്‌ ഫുഡ് കൊടുത്ത ത്തേക്കിനെന്നെ അയ്ല് ഞാനും ചോറ് ഇട്ത്ത്കാണ്ട് തിന്നും ആരിം കാത്ത്ക്കാനൊന്നുല്ലല്ലോ
ഉം ഉം
അതാ ഹ്ഹ്അത് ചെറുതാ ചെറിയ പേരക്കുട്ടി
ഏ
അത് മറ്റേ കൊച്ച്പോലത്തോര് പഠിക്കണ ഏതേലും വായനേം
ആഹ് എഴ്ത്തും വായനയും ജോറാക്കാലോന്ന് ഈയൊരു മണിക്കൂറ് അങ്ങൻത്തന്നെ എല്ലാര്ക്കും ഈ സമയത്ത് വായിക്ക്ന്ന തെരക്ക്യെ തെര ക്ക് രാവിലമ്മള് സ്കൂൾക്കും മദ്രസ്ക്കും പറഞ്ഞയക്ക്ണ തെരക്ക്
ഇന്നിട്ടെന്താ രാത്രിക്കൊക്കെന്താ കൂട്ടാനൊക്കെ
ത്രം പരിപ്പും ചീരത്തണ്ടൊക്കണ്ട് കറി മീമ്പൊരിച്ചത്ണ്ട് ത്ണ്ട് ഉം നന്നായിട്ടാണ്ട് വെക്കും ഞാൻ മീൻപൊരി ചെമ്മ്ന് മറ്റേത്ണ്ട് ചീരെന്റെലണ്ട് തോരൻ പോലെ ഉണ്ടാക്കിയത് ഞാന് തേങ്ങ ചതച്ച് വച്ചിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിന്നെടുത്തക്കാൻ മറന്നു പിന്നെടുത്തച്ചു കൂട്ടട്ട
ഞാനങ്ങനെ ചെലപ്പന്ത് ചെയ്യാ എന്തേലും മറന്നാല് അപ്പത്തന്നെ എടുത്ത്ങ്ങാണ്ട് അയ്ക്കാണ്‌ടും തണ്ക്കാനൊന്നും വെക്കൂല ചിലര് തണുക്കാനൊക്കെ വെക്ക്ണാണ തണുപ്പ് പോവാൻ മേണ്ടിങ്ങാണ്ട്
ഉം ആ ഞാൻ പുറത്തെട്ത്തെച്ചിട്ടാണ് മീൻ നന്നാക്കല് അവനങ്ങനെ തണുപ്പോട്ക്കെന്നെ യൂസെയ്യാൻ പാടില്ല
ഞാൻ ചില സമയില്ലെങ്കിലെക്കെയെ ഞാനങ്ങനെന്നെട്ത്തെച്ച്താക്കും ഇനി രാവിലെക്ക് എന്താ ഭൂരി ഈസ്റ്ക്ക്ണ്ടാക്കണം വിചാരിച്ച്ണ്ട്
ഉം എന്നായിക്കോട്ടെട്ടാ
ആഹ് ശെരി ഓക്കെ ഞാൻ കട്ടാക്കാണ് മെൽത്തെ